വേറെ ഡ്രോയിട്ട് വേറെ എന്തൊക്കെയാ എന്നിട്ട്
വേറെന്തൊക്കെയാ സുഖായിട്ട് പോണു
മഴ
ഇത് ഇപ്പോ മഴ അങ്ങനെ ഇല്ല നല്ല മഴ അയിനു ഇപ്പ മായൊക്കെ തോർന്നു കുറച്ചൊരു വൃത്തിയായി മക്കൾ മദ്രസ് പോകണ സമയം സ്കൂൾ പോണ സമയം ആഹ് സമയക്കെയാണ് മയക്ക് പെയ്യല്
ആഹ് രാവിലെ മദ്രാസ്
ആഹ് അതെ കുട്ട്യോൾ നാനഞ്ഞ്
എത്തിയട്ട്
ഒലക് തണുക്കല്ലോ അപ്പൊ പാവം തോന്നും പോണ കാണുമ്പോ
ആഹ് അതെ ആഹ് രാവിലേ പാവം തോന്നും
എംഗ ആഹ് അതെ ഇല്ലാലോ എന്ന് വിചാരിച്ചിടെ
അത് തന്നെ ആഹ് മഴ പെയ്യണ അന്ന് റെഡ് അലേർട്ട് ഒന്നും ഉണ്ടാവൂല്ല അന്ന്
അതെ അതെ മഴ പെയ്യാത്തന്നും ഇണ്ടാവ ഞാൻ ഇരു മോനുകളൊക്കെ പോയ കാണുമ്പം ഒരു ഇടങ്ങേറ പക്ഷെ പോണ്ടന്ന് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ ഇങ്ങ് മിണ്ടാണ്ട്ക്ക്
അതന്നെ
എന്തോരം മഴയാ നമ്മുക്ക്
കൊണ്ട
ആഹ് ഉള്ളില് പണി എടുത്തായിട്ട് കിടന്നാലും മതി പക്ഷേ ഓൾക്ക് അങ്ങനെ അല്ലല്ലോ രാവിലെ എണീറ്റ് മദ്രാസക്ക് പോണം അവിടന്നു സ്കൂൾ പോവാ
അത് തന്നെ ജുമാക്ക്‌ ഒക്ക ഒന്നും ഒരു ലീവ് ഇല്ല
ഇല്ലേ വരാനേ അവനുളു വന്നാ എഴുത വായിച്ച പഠിച ഇപ്പത്തിന് കട്ന്നൊറങ്ങാനായി
ആഹ് ശരി അതന്നെണേ ന്റെ മോൻക്ക് പഠിക്കണം പറഞ്ഞ ഭയങ്കരതാ എന്തിനാ മ്മച്ചിയെ ഇങ്ങള് ഇങ്ങനെ പഠിപ്പിക്ക്ണെ ങ്ങട്ട് പറഞ്ഞ്ങ്ങട്ട് സെന്റി അട്ച്ചലൊടങ്ങും പഠിക്കാനാവൂല്ല അല്ലാത്തേനൊക്കെ ഒനാവും പഠിക്കാനാവൂല്ല
ന്നട്ട്
ചറിയ മോള്ന്ന്ട്ട് എവിടെ കൾച്ചാൻ പോയോ
അതെ ന്റെ ഫോണിലതാ കണ്ട് കുത്തർക്ക്ണത് ഞാന് കൾച്ചാൻ പർഞ്ഞേച്ചിട്ട് പോണ്ടേ ഫോ ഫോണ് വാങ്ങിയച്ചിട്ട് അയക്ക്ണില്ല കൊറേ നേരായി കാണലൊട്ത്തിട്ട് ഫോണ് കിട്ടിയാ പിന്നെ വേറൊരു ലോകല്ലല്ലോ അല്ലെങ്കി
അതെ ആർക്കാ നമ്മളാണെങ്കിലും അങ്ങനെന്നെ റീൽസ് കണ്ടിര്ന്ന സമയം പോണെന്നറില്ല
ആഹ് പിന്നെ
പിന്നെന്തൊക്കെ
വേറെന്താ നല്ലെ പിന്നെ വേറോട്ക്കാ ടൂർ പോയിന്യെത്.
പിന്നെതാ നമ്മളെ ഊട്ടി ഊട്ടിക്കെന്നെ അധികും പോല് ഇക്കാക്ക് ഊട്ടി ഭയങ്കര ഇഷ്ട്ടാ
ഊട്ടില് അയ്നെന്താ കാണാന് തണുപ്പ് അയ്നൊള്ളെല്ലോ പ്രത്യേകിച്ച് കാണാണ്ടോ
പിന്നെ ആ മറ്റേ കർണാടക ഗാർഡൻല്ലെ പ്പൊ ആ ഇതൊക്കെണ്ട് പാലൊക്കെണ്ട് ഉം ആ അയ്ൻക് ഇഷ്ടായി
ഏ അഉട്ക്ക് പോയോ
ട്ടകുന്നൊക്കെ പിന്നെ വല്യ രസൊന്നുല്ലല്ലേ വെറും ഒര് ഏ
ഉം വേറെ വ്ട്ക്കെക്കെ പോകല്
വേറെ തേ പോലെന്നെ എന്താ പറയാ ആ ചെറിയ പാർക്ക് വെടെ അട്ത്ത്ണ്ട് പിന്നെ കോട്ടക്കുന്ന് തേക്ക് മീസിയം.
ആഹ് അവിടൊക്കെ പിന്നെ ങ്ങള് കാണ്ന്ന ഞമ്മളെ ചുറ്റുവട്ടല്ലേ
ആ ആഹ് അതാണേ അങ്ങനൊക്കെ പോവും അല്ലത് അട്ത് പോവാ നല്ലത് മ്മേ ആ എ ത്രങ്ങാനും ആൾക്കാരാലേ കൊറെ ആൾക്കാര് മരിച്ചിണ് വയനാട്ട്
തന്നെ ഞാൻ നോക്കിട്ടില്ല ഞാന് ച്ച് ഒഴിവ് കിട്ടിട്ടില്ല ഒഴിവ് കിട്ടിയപ്പ ഞാൻ തില് ഫോണ്ക്ക് നോക്കണം ഉം പ്പൊ രണ്ടെണ്ണം കഴിഞ്ഞുപ്പോ ഞമ്മളെ വ്ടെത്തന്നെ ഒക്കെലെ വയനാട്ർഞ്ഞപ്പോ ഞമ്മളട്ത്തന്നെല്ലേ.
ആഹ് അ
ഞാൻ പറയാ വയനാടൊക്കെ ഇൻക് കൊറേ ഫ്രണ്ട്സ്ണ്ട് ഇങ്ങനെ ഓൺലൈൻ കൂടെ പരിചയപ്പെട്ട് മ്മളിങ്ങനെ ഓൺലൈൻ വർക്ക് ചെയ്യ്ണ ആൾത് ക്കട്ടെ
ആഹ് അതെ
പാടെക്കെ ങ്ങനെ വിളിക്കല്ണ്ട് നമ്മള്പ്പോ എല്ലാ ജില്ല ക്കാരായിട്ട് കമ്പനിയാണ്
ആഹ് അതങ്ങനെന്നെണ്ടാവാ അതോണ്ടതൊരു നല്ല കാര്യാ മ്മക്കെല്ലാരിം പരിചയപ്പെടാനായെല്ലോ
ആഹ് എത്ര ഞാൻ പറയാ കർണാടക എല്ലാട്ത്തിലുംണ്ട് പ്പൊ ഫ്രണ്ട്സ് ഞാൻ പ്പന്ന് കാക്കുനോട് പർഞ്ഞ്ട്ടൊള്ളൂ മേപ്പാടി ഒക്കെ ച്ച് കൊറേ ആള് തൊണ ക്കാര്ണ്ടല്ലോ നിങ്ങൾ വിളിക്കലൊക്കെ ഇണ്ട് നമ്മളിപ്പോ എപ്പളൊന്നും മെസേജയൂക്കല്ല ഇപ്പൊ എന്തങ്കിലും ആവശ്യണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കു ഇപ്പൊ
അതെ അതെ
ഉം എന്ത് സ്റ്റാറ്റസ് ഒക്കെ വയനാടൊക്കെ കൊറെ ഫ്രണ്ട്സ് ഇണ്ട് ഒക്കെ ഫ്രണ്ട്സാണ് നമ്മള് ഇങ്ങനെ വിളി
കൊറേയൊന്നുല്ല കൊറച്ചാൾക്കാര്ണ്ട് എൻക്ക് വയനാട്
ആഹ് അങ്ങൻതന്നെ നമ്മള്പ്പൊ കൊറേ മറന്നു കൊറേ നമ്മള് വേറെ എന്തെക്കേക്കും പോകുമ്പോ അവിടക് ക്ക്ട്ട് പോകും. പിന്നെ അത് ഇല്ലല്ലോ എന്നാലും നമ്മളെ സേവ് ചെയ്തുവെച്ച നമ്പറൊക്കെ അവിടെ ഇണ്ടാവുഅല്ലോ
ഉം ഊട്ടീല് ഊട്ടീക്ക് എന്നാ ലാസ്റ്റ് പോയത്? ഇപ്പൊ ഈ മഴക്കാലായിട്ട് പോയോ?
ആഹ് ഊട്ടിക്ക് പോയി ഇപ്പൊന്നാള് മഴത്തു പോയില്ല്യ കുറച്ചൊരു മുന്നേ ഞമുക്ക് നല്ല ചൂടുണ്ടായിനീല്ലാ ആ സമയത്ത്
ആഹ് അപ്പളവിട തണുപ്പ ചൂടുണ്ട?
ഇപ്പല്ലയാ ബോട്ടിംഗ് ഒക്കെ അത് നല്ല രസാണ്.
ഉം ബോട്ടിങ് പിന്നെ അവിട് ഇപ്പത്തണു യാം ഒ ചൂട് കാലത്ത് പോയവിടെ തണുപ്പാ ചൂട്
ആട തണുപ്പാ ആടാ അധികോ അത് സമയം തണുപ്പന്നെ ആടെ ചൂട് അങ്ങനെ ഇണ്ടാവലല്ലോ. ഊട്ടിയില് ഫുൾ തണുപ്പല്ലേ ഉം
ഉം എന്താ അവ്ട തണുപ്പാകാൻ കാര്ണം